ആഹ കേൾക്ക്ണ്ട്
ആആഎന്താണ് ആഹ സുഖാണ് എന്താണ് അവിടത്തക്കെ വിശേഷം
എന്താ ആ സുഖാണ് കൊഴപ്പൊന്നുല്ല എന്താ ചോറൊക്കെ തിന്നില്ലേ
ആ ചൊ ക്കെ തി ന്ന്
ഉം എ ആ ചോറ് ആഹ് ചോറൊക്കെ കഴിച്ചു കുട്ട്യേൾ സ്കൂൾ പോയിക്ക്ണ്
അതെ ആ ആ എത്ര ആളാണ് മക്കള്
ക്ക് മൂന്നാളുണ്ട്
ആ അവരൊക്കെ എത്ര മാസല്ല പഠിക്കുന്നു മക്കള്
മൂത്ത ആള് ഒമ്പതില് രണ്ടാമത്തെ ആള് മൂന്നില് ചെറുതിന് ഇപ്പൊ എൽ കെ ജി ചേർത്തി യാ
അതെ ആ ശെരി ആ ഇക്ക് മൂന്നാളന്നെ മൂത്താള് ഏഴില് രണ്ടാമത്ത മൂത്താള് മൂന്നില് ചെറിയാള് ഇപ്രാവശ്യം എൽ കെ ജി ചേർത്തിട്ട്ണ്ട്
ആ ഏകദേശോക്കെ ഞമ്മളൊപ്പംതന്നെ തോന്നുന്നു
ആ അതെ ഉം എങ്ങനെമോളെ മൂത്തത്ചെറുതാ മോനോമോളോ
മൂത്തോര് രണ്ട്പെൺകുട്ടിയാളാണ് ചെർതാണ് ആൺകുട്ടി
അ അതെ ആ ഇന്റെത് നേരെതിരിച്ചാ മൂത്തരണ്ടാണും ചെറുത്പെണ്ണും
അതെല്ലേ പിന്നെയെങ്ങനെ എന്താണ് ചോറിന്ന്ഇന്കൂട്ടാനുണ്ടാക്കി
ആ ഇന്ന് കുമ്പളങ്ങകറിയും മീവറുത്തതും ഉപ്പേ-രി- പടവലങ്ങ ഉപ്പേരിവെച്ച് ഇന്നങ്ങനെകഴിഞ്ഞ് ഉം ഇന്ന്കൊറച്ച് വീടൊക്കെക്ലീനാ കാനിന്ന് അപ്പൊന്ന് നേരംവെയ്കി
അതേ അതെന്താ സാധാപോലെ ഇല്ലല്ലയെല്ലാം ഒന്നുംകൂടി ഡീപ്പ് ചെയ്തോ
ആ ഒന്നുകൂടിയൊന്നുണ്ട് ഞമ്മള് എന്നും എന്നും അടിച്ചു അടിച്ചുവാരി ക്ലിനാക്കൂല്ലേ അപ്പൊ ഒരുദിവസം ഒന്ന്കൊറച്ചൂടിയൊന്ന് കാത്തുനല്ലംതട്ടി ത്തീട്ട് അങ്ങനെഒന്നൂടി ആ അതെ നമ്മള് യെന്നും പെട്ടെന്ന് വേഗംപണിയൊക്കെ കയിക്കൊല്ലോ അപ്പൊഇന്ന് കൊറച്ചുനേരം വൈകി പോയി ഉം ആ ആ കുട്ടികള്ല്ല്യ നേര നേരത്തെവര്ല്ലാ നേരത്തെപോവും എട്ട്മണിക്ക്മു ത്താള്പോവും പിന്നെചെറിയാള് എട്ടരക്ക പോവാ അപ്പൊതിരിച്ചരുമ്പോ മൂത്തത് അഞ്ചരാവും മോള്പിന്നെ നേര്ത്തെത്തും നാലെ നാപ്പത് പ്പതോക്കാവുമ്പോത്തിന് മോള് തിരിച്ചെത്തും
ങ്ങാ ഇത് ലാസ്റ്റ് ഗവൺമെന്റ്സ്ക്കുൾലാ എങ്ങനെ പ്രൈവറ്റ എങ്ങനെ
ആ ഇവര് പ്രൈവറ്റാണ് പഠിക്ക്ണത് ഇവര് മദ്രസ്സുംസ്‌ സ്‌കൂളൊരുമിച്ചിട്ടാണ് ഇവിടെ മദ്രസനേരത്തെ തൊടങ്ങണകാര ണം ഇവർക്ക് പോയിവരാൻ പയങ്കരബുദ്ധിമുട്ടാ രണ്ട്ടൈമിൽണ്ട് രാവിലെ ആ രാവിലെ ആറര റ്റു എട്ടരരുടൈമിലാ അപ്പൊവര് പോണടൈമും പറ്റില്ലപിന്നെ വര്ണ ടൈ മില് ആണെങ്കിൽ നാലരറ്റു അഞ്ച ആറരയാണ് മദ്രസടൈമ് അപ്പൊ ഒരഞ്ചരക്ക എത്തുള്ളൂ അപ്പആടൈമിലും പറ്റി ല്ല ഉം ഉം അപ്പരണ്ടുംകൂടി ഒത്തൊരുടൈമ് മ്മക്ക് കിട്ടൊല്ലോ അത്ഫാന് ന്റെ സൗണ്ടാണ് അതാണ്
അതേ ആ
ഫ്രീയല്ലേ മക്കളൊക്കെപോയതല്ലേ.
ആ മക്കളൊക്കെപോയി ഇല്ലല്ല ഞാഒന്നും ചെയ്ന്നില്ല ഇയ്യ് എന്തേലും ചെയ്ണ്ടോ
ഞാൻ ആതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചെയ്യ്ന്നില്ല ഓൺലൈൽലായിട്ട് ചെയ്തിട്ട് ഓൺലൈൽലായിട്ട് വർക്കെയ്തിട്ട്ണ്ടായിരുന്നു.
അതെ
ഉം ഓൺലൈൽ ഓ സ്കൂൾടൂഷൻ മദ്രസ്സടൂഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെയമ്മള് അഡ്മി ഷനൊക്കെകൊടുക്കണം അപ്പൊപിന്നെ കൊറെകഴിഞ്ഞപ്പൊ ക്ക്മടുത്ത് ലാസ്റ്റ് റ്റ് ഞാനത് ഉഴിവായി ഉം അത് നമ്മള് ആ അത് ഇങ്ങനെ മലയാളം ബേസിക് ഹിന്ദി ബേസിക് ഇംഗ്ലീഷ് ബേസിക്ക് ഒക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കാം അപ്പോ നമ്മള് അഡ്മിഷൻ എടുത്ത് കൊടു ത്താല നമ്മുക്ക് ക്ലാസ്സ് കിട്ടോള്ളൂ ഉം ഉം പിന്നെ കൊറെ കോഴ്സുകൾ ഉണ്ടായിരുന്നു പിന്നൊക്ക നമുക്ക് മെച്ചം തോന്നണില്ല വെച്ചപ്പോ പിന്നെ അത് ഒഴിവായി
അതെല്ലേ പിന്നെ എന്താവാ ഇവിടെ നാട്ടിൽ തന്നെയാണോ ഭർത്താവ് നാട്ടിൽ തന്നെയാണോ
ആ ഇക്ക നാട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇക്ക ഓഡിറ്റോറിയത്തിലും ആ ഓ ഡിറ്റോറിയത്തില് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ഇപ്പോ പിന്നെ കല്യാണം ഒന്നും ഇല്ലല്ലോ മുഹറത്ത് അല്ല ഒഴിവൊക്കായിട്ട് അങ്ങനെ ഉം കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോണു ഉം ഉം പിന്നെ വേറെന്താ അവിടെ ആരൊക്കെയുണ്ട് വീട്ടില്
ഇവിടെ ഞാനും മക്കളും ഹസ്ബൻഡും തന്നെ ഒള്ളോ
അതെ ആ ആ എന്നാ ശരി ഉം അനിയന്മാര് ആരെലും ഉണ്ടാ
അനിയന്മാരുണ്ട് അനിയന് അനിയന്റെ ഭാര്യയും ഉമ്മീം ഉപ്പ ഒക്കെ തറവാട്ടിലാണ് ഇങ്ങോട്ട് വരും എ
ഉം അതെ ആ അപ്പോ നിങ്ങള് വീട് മാറിയിട്ട് എ
വീട് മാറിട്ട് ഇപ്പ നാലു വർഷായി
അതെ ആ ശരി ഉം ഉം ഇല്ല ഞങ്ങള് ഇവിടെ വെച്ചിട്ട് ഞങ്ങള് എല്ലാരും ഒരുമി ച്ചിട്ടാണ് താമസിക്കുന്നത് അനിയനും വൈഫ്‌ ഉം ഇക്ക അനിയൻ ഉപ്പ ഉമ്മ പിന്നെ പെങ്ങളെ കല്യാണം കഴിച്ചടുത്തതാ അവള് വേറെ അവിടെ വീടൊക്കെ ആക്കിട്ട് അവള് ടീച്ചർ ആയിട്ട് വർക്ക്
അതെ
ഉം ആ ചെറിയ മോണ്ടി സോറി പഠിച്ചിട്ടേ അങ്ങനെ ടീച്ചറായിട്ട് ആ എൽ കെ ജി ക്കാരെ ആ അതെ ആ അവളിപ്പോ രണ്ട് മൂന്ന് വർഷായി മൂന്നാമത്തെ വർഷവോ അവള് ആ വർക്ക് ചെയ്യുന്നത് ഉം ഇവിടെപ്പ എളേച്ചി അവള് വിദേശത്താണ് അവിടെ വർക്കേയ്യാണ്
അതെ എന്താ അവൾക്ക് എന്താ ജോലി എന്താ
അവിടെ കണ്ണിന്റെ ഹോസ്പിറ്റലിലാണ് ഐ ഹോസ്പിറ്റലാണ് ഏ ഏത് ഹോസ്പിറ്റലാന്ന് എനിക്ക് അറിയില്ല
ആ അല്ല അല്ല എന്തിന്റെന്നാ ഞാൻ ചോദിച്ചത്
കണ്ണിന്റെ ഉം അതെ അപ്പോ അങ്ങനെ അപ്പോ നമ്മള് മാത്രം ഓള്ളപ്പാ വിട്ടീ ല് ഉം ഉം പിന്നെ ഉപ്പേം ഉമ്മയുണ്ട്
ആൾക്കാരാ
ആ അവര് പ്രായുണ്ട് ആ നല്ല പ്രായോന്നുല്ല എന്നാലും അത്യാവശ്യം നമ്മള് ഏ സഹായിക്കൊക്കെ ചെയ്യും
ആ ആ വീട്ടക്ക് പോയിരുന്നില്ലേ ലീവിന് പോയിരുന്നോ
ഞാൻ പോയിട്ടുണ്ടായിരുന്നു
അതെ
ഉം, അപ്പം, ങ്ങള്, പോക്ക്ണ്ടോ, വീട്ടിലേക്ക്?
ഇന്റെ, വീട്, ഇവിടെ തന്നെണ്, അപ്പൊ ഞാന്, നിക്കലൊന്നൂല്ല, പോയിട്ട്, അങ്ങനെ, പോരല്ലൊള്ളൂ.
ആഹ്, അതെ, ആഹ്, അ ശരി, ആ, ആഹഹ്, അപ്പൊ, മക്കളൊക്കെ, സ്കൂ സ്കൂൾ, മദ്രസ്സ്, ഒക്കെ, ആയ, കാരണയോ
ആഹ്, അപ്പൊ, ഞാൻ, അങ്ങനെ, നിക്കൂല, പിന്നെ, ഞാൻ പോണ, സമയത്ത്, ഇവരൊറ്റയക്കല്ലേക്കാരം, അപ്പോ, ഓല്ക്ക്, അങ്ങോട്ടൊക്കെ, പോയാ, മതി, ഓല് പോവാ ക്ക് മടിയാണ്, ഓല്
അപ്പൊ, പിന്നെ, ഞാനങ്ങനെ, നിക്കൂല, പോയി, പോരും, ന്റെ വീട്, അടത്തെന്നെയാണ്, അപ്പൊ, ഒര്ക്ക് അങ്ങോട്ട് വന്നാ ന്നാലും, മതി. ഓല്ക്ക്, വരൂല, അങ്ങട്ടും, തറവാട്ടൊക്കൊന്നും, പോവൂല്ല, അപ്പൊ, പിന്നെ, ഒരെടങ്ങാറല്ലേ രാവിലെ, ഉച്ചക്കൊക്കെ, ഫുഡിനൊക്ക, അപ്പ, പിന്നെ, ഞാൻ, പോയി, നിക്കൂല
ആ, അമ്, അത്, ശെരി, അപ്പൊ, ഇക്ക, എവിടെ, നാ
ആ, ഓര്, നാ, നാട്ടിലെന്നെ, ആണ്, ഡ്രൈവറാണ്.
ആഹ്, മ്, അശരി, ആ, അപ്പൊ, ഓ, ഓർക്ക് ഭക്ഷണം, കൊണ്ടുവൊന്നും അല്ല ഇവ്ടെ വീട്ടി വന്നിട്ട് ഭക്ഷ--ആ ആ ആ ആ അശരി, ആഹ്, ഇന്നെന്താണ്, ഭക്ഷണം, ണ്ടാക്കി?
ഇന്ന്, അയിലമീൻ, ണ്ടായിന്നു, അത് മുളകിട്ട്, ചാറ് വെച്ച്, പിന്നെ പൊരിക്കുംചെയ്തു, വെണ്ടക്ക, ഉപ്പേരിം, അഒക്കെ തന്നെ.
ആഹ്, അശരി, അപ്പൊ, ങ്ങള്, ഒറ്റക്കായ് വേഗം, പണിളൊക്കെ, ഒരുങ്ങിട്ടുണ്ടാവുന്ന
ആഹ്. അയി, ഒറ്റക്കായലല്ലേ, എളുപ്പം, കയാ, ഹ ഹ് ഹ് ഹാ ഒറ്റക്കയാ, എളുപ്പം, കയും, ആ, ഇന്നും, ഇന്നലൊക്കെ, കഴിഞ്ഞിന്നു, കാരണം? ഹ് ഹ്, ഫോവിളിക്കണ്ടേ, ഹ്, ഹ്, അ, അ, കാരണം ഇന്നലേം, ഇന്നൊക്കെ, കയിഞ്ഞു. ല്ലേലും, ഇപ്പൊ, കയ്യല്, ഇപ്പ, കയ്യല് ഇണ്ട്, ട്ടോ കുട്ടി, സ്കൂൾക്ക്, പോവല്, തൊടങ്ങിന്റെ, ശേഷം. മറ്റേത്, ഓന്റെ, പിന്നാല, ഇങ്ങനെ നടക്കണം, അങ്ങോട്ട്, പോകുമ്പോ, പിടിച്ചൊന്റാനും, ഇങ്ങട്ട്, പോകുമ്പോ, പിടി ക്കാനൊക്കെ, പോണ്ടേ, ഇപ്പൊ, പിന്നെ, അതൊന്നുല്ല, ഓന്, സ്കൂൾക്ക്, പോണ, സമയത്തക്കന്നെ ഓര്ക്ക്, സ്കൂൾക്ക് ക്കൊക്കെ, കൊണ്ടോണ്ടേ, അപ്പ പിന്നെ, രാവിലെ, നേരത്തെ, ചോറ്, വെക്കും, കൂട്ടാ ട്ടാനും, കറീം, അങ്ങനെ ഉള്ളക്കെ, ആവും, അപ്പ, പിന്നെ, ഓല്, പോയാല് പിന്നെ, അടിച്ചോരി, തൊടക്കാനൊക്കെ, തന്നെ, ഉണ്ടാവുള്ളൂ. അപ്പൊ, കയ്യലൊക്കെ, ഉണ്ട്, പണി, കയ്യലൊക്കെ, ഉണ്ട്.
അതെ, ആ, അപ്പൊ, ഇന്നെന്താ, അവർക്ക്, ഭക്ഷണം, കൊടുത്തയച്ച്?
ഇന്ന്, ഞാന്, വെണ്ടക്ക, ഉപ്പേരി, കൊടുത്തയച്ചു, സോയാവി, പൊരിച്ചതും
ആഹ്, അതല്ലേ, ആഹ്, ആഹ്. ഇന്റെ, മക്കള ഇവിടെ, സ്കൂളില്, ചിലപ്പം കറി കൊണ്ടവില്ല, മീൻ വർത്ത, ആ, മീൻ, വറുത്ത റുത്തത്, ഉരുളംകെയങ്ങ്, പൊരിച്ചതും, പിന്നെ ഉം, കോഴിമുട്ട, പുഴുങ്ങി, കൊടുത്ത്, അങ്ങനെ, കൊണ്ടയി ചോറും, ഉം രാവിലെ, നീ എണീട്ടാ, എന്താണ്ടാക്കാ, അപ്പ, തോന്നണത്, എന്താച്ചപ്പ, ണ്ടാക്കി, കൊടുക്കും. മ് ഹ് ഹ് ഹ്, അല്ല, ഞാനേയ്, ഇന്നലെ, ഹോസ്പിറ്റലിൽ, പോയി ച്ച്, ഇണ്ടേയിരുന്നു, അപ്പോ, മ്, ഹോസ്പിറ്റലിൽ, പോയ ഇപ്പം, അരി, വെള്ളത്തിടാനൊന്നും, പറ്റിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കി, ഇട്ടിലോ, ദോശയോ, അല്ലെങ്കി, വെള്ളപ്പ അപ്പോ, അങ്ങനെയൊക്കെ, ഉണ്ടെങ്കി, കൊടുക്കാച്ച്, കൊഴപ്പൊന്നൂല്ല, അപ്പൊ, അന്ന്, പ ച്ച്ട്ടുണ്ടായിരുന്നില്ല, അപ്പൊ, രാവിലെ, നീച്ചപ്പോ, എന്തുണ്ടാക്കി, കൊടുക്കും, എന്നുള്ള, ഇതിലായിരുന്നു. അപ്പൊ, പെട്ടന്ന്, ഓർമ്മ, വന്ന്, ചോറുണ്ടാക്കി, കൊടുത്തിട്ടുണ്ടെങ്കി, വേഗം, കഴിയല്ലോ? അങ്ങനെ, വേഗം ചോറ്, കുക്കറില്, വെച്ച്.
അല്ലാ, ചോറ്, കഴിക്കാനോ, കൊ കൊടുത്തയക്കാനോ?
കൊടുത്തയക്കാലെ
ആ ആ അപ ല്ല ചോറ് മറ്റേ കൊടുത്തയക്കൽ ഇല്ലേ
ചോറ് കൊടുത്തലല്ല ഞാന് രാവിലത്തെ ഭക്ഷണമാണ് കൊടുത്ത ഇറ്റലി
ആ ആ ആ കുട്ടികൾക്ക് അരി ഭക്ഷണം തന്നെ കൊടുക്കണം ഉച്ചക്ക് അങ്ങനത്തന്നെ വാണം മാറ്റ് അങ്ങനത്തെ ഒന്നും പറ്റൂലന്നൊക്കെ പറഞ്ഞിട്ടേ- അതേമാരി ഇറച്ചി മീന്- അങ്ങനത്തെൊന്നും കൊടുത്തയക്കാൻ പറ്റൂല
ആ ആ അ ശെരി ഇവിടെ പറയും പക്ഷെ പേരൻറ്സ്- നമ്മതിക്ക ലക്ഷതക്കും സമ്മതിക്കില്ല
ആ
ഉം
കുട്ടികൾ ചെിലപ്പം ചോറ് തിന്നാ മടിയേക്കാരം ഇങ്ങനത്തൊക്കെ ചെയ പിന്നും കുട്ടികൾ കഴിക്കും
ആ അതെ ശെര്യാണ് മ്മ് ന്റെ മോള് വന്നിട്ട് പറയും ഇമ്മെ - ചച്ചിക്ക് ചോറ് മതിയിട്ടാ ടീച്ചർ അങ്ങനെ പറഞ്ഞ് നൊക്കെ പറയും
ഉം
ഉം അപ്പം മൂത്താർക്ക് രാവിലത്തെ ഭഷണം മതി അപ്പൊ അവർക്ക് ചോറ അപ്പൊ രണ്ടു പേർക്കും കൂടി- വേറെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റലല്ലോ അങ്ങനെ അപ്പൊ ഒരുമിച്ചിട്ട് കൊടുത്താക്കല്ലേ പറ്റുള്ളൂ ടൈം- പോവല്ലേ
ആ പിന്നെ വേവള്ളരിയൊക്കെയണചെങ്കിൽ താ- വച്ച് കൊടുത്താലൊന്നും കുഴപ്പമണ്ടാവിലാ-
ഉം ആഹ ആ അയിന് ന്റെ മൂത്ത മോന്ക് എന്തേ ഭക്ഷണം- ഇപ്പൊ വേറെ തളപ്പിച്ച് കൊടത്താലു ഒന്ക്ക് അലർജി പൊന്തും ആഹ എന്നാ ഒക്കെ ശരി ശരി